അ ആ എന്തൊക്കെയ വർ തനം
ഓ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അവി
ഉം ആ ഇവിടെ സുഖരിക്ക ന്ന് മഴ ഉണ്ട അവിട
മഴ ഇപ്പൊ പെയ്ത് തോർന്നതേ ഉള്ളു അവിടെയോ
ഏ ഇവിടെ മഴൊന്നുമില്ല ഇത്ര നേരം വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുട് പിടിച്ചു കിടക്കുന്നു മഴ പെയ്തിട്ടൊന്നുമില്ല
ആണോ ഇവിടെ രാവിലെ അപ്രതീക്ഷിതമായിട്ടരു ഭയങ്കര മഴ പെയ്ത് കുറേ നേരം നിന്ന് മഴ പെയ്യുകയും ചെയ്തു ഇപ്പൊ അങ്ങോട്ട്
ആഹ അതെയ ഇവിടെ ഇത്ര നേരം ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ ഇരുട് ട്ട് പിടിച്ചെടക്കുന്നുണ്ട് ഇപ്പം മഴ പെയ്യും പെയ്യല്ലാന്ന നിൽക്കുന്നുണ്ട്
ആ ഇവിടെ ഇപ്പ ഇച്ചിരി ഇതായിട്ട് നിക്കവാ തോർന്ന് നിക്കവാ വെയിലൊറച്ച് ഉം രാവിലെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ
ആ കഴിച്ചു നിങ്ങളവിടെ കഴിച്ചോ
ആ ഞാൻ ചപ്പാത്തിയും കറിയും കഴിച്ചു അവിടെയോ
ആ ഇവിടെ ദോശയും തേങ്ങാ ചട്നി ആക്കിയത്
ആണോ ആ അതെ അതെ വളരെ നല്ല കാര്യം ആ എന്തൊക്കെയാണ് ചുമ്മാതിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യു ചെയ്യാറ്
ചുമ്മാ ഇരിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫോണ് നോക്കല്ന്നെ കാര്യായിട്ട് പണി ഉം പിന്നെ ഇവിടെ കൊറെ കുട്ടികളൊക്കെ ണ്ട് ഓരോ കൂടെ കുറച്ച നേരം ഒന്ന് കളിക്കും അത് കഴിഞ്ഞ പിന്നെ ഉമ്മന്റെ ഉപ്പന്റെ കൂടെ ഇരുന്ന് വർത്താനം പറ- വർത്താനം പറയും പിന്നെ ഫോണ് കളിക്കന്ന കാര്യം വേറെ പ്രേത്യേകിച്ചു പരിപാടിയൊന്നുല്ല നിങ്ങള് മൂവി ഒക്കെ കാണാൻ പോവൊ
ആ ഞാൻ ദൃശ്യം ത്രീ കാണാൻ പോയായിരുന്നു അത് നല്ലൊരു മൂവി ആയിരുന്നു പക്ഷെ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ പെട്ടെന്ന് തീർന്നും പോയി എന്തോ ഒരു എ എന്തോ പറ്റി വല്ലായിക എനിക്ക് തോന്നി
ഏ ദൃശ്യം അതിപ്പം ഇറങ്ങിട്ടേണ്ടാവ ദൃശ്യം വണ്ണെങ്ങനെ ഞാൻ കണ്ടായിരുന്നു യൂട്യൂബില്
ആഹ ദൃശ്യം ടു ഇറങ്ങിയാരുന്നു ഇപ്പൊ ദൃശ്യം ത്രീ ഇറങ്ങി
ആഹ ഇതെങ്ങനെയ്ണ്ട് കാണാൻ കൊള്ളാവോ
ആഹ അതിന്റെ തന്നെ ബാക്കിട്ട ബാക്കിയായിട്ടാണ് ദൃശ്യ വണ്ണിന്റെ തന്നെ ബാക്കിയായിട്ടാണ് ടൂ വരുന്നത് ടൂവിന്റെ ബാക്കി ആയിട്ടാണ് ത്രീ വരുന്നത് ആഹ അങ്ങന അങ്ങനെ അങ്ങനെ ആഹ
പിന്നെ ഞങ്ങള് ഇവിടെ കോഴിക്കോടാണ്
ഓ കോഴിക്കോടാണല്ലേ ആ് അപ്പൊ നല്ല കോഴിക്കോടൻ അലുവയൊക്കെ കി കിട്ടുല്ലോ
ആഹ കോഴിക്കോട് അലുവ ഒക്കെ കിട്ടും ഇല്ല അലുവയൊന്നും വീട്ടില് ഉണ്ടാക്കലില്ല
ഉം കോഴിക്കോടാണോ തലശ്ശേരി തലശ്ശേരിന്ന് പറഞ്ഞ- സ്ഥലം കോഴിക്കോട് ജില്ലയിലാണോ
ആ ഇവിടെ അടുത്ത് തന്നെയാണ് കൊറച്ചു പോവാനുണ്ട് കോഴിക്കോട് ജില്ലയിലല്ലാ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ അടിപൊളിയാണ് തലശ്ശേരി ബിരിയാണി. ഭയങ്കര ടേസ്റ്റാണത്.
ആണല്ലേ ഭയങ്കര രുചിയാണോ? അതിനെ മറ്റു ബിരിയാണികളിൽ നിന്ന് ഈ തലശ്ശേരി ബിരിയാണി വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
വ്യത്യസ്തമാകുന്ന എന്താന്ന് വെച്ച് വച്ചാല് അതിപ്പോ എങ്ങനെയാ പറയാ അരി അരി വെക്കുന്ന ഒരു രീതി
ഓ ആ അതെയോ ആ ഞാൻ ഇതുവരെയും കോഴിക്കോട് വന്നിട്ടേ ഇല്ല പക്ഷെ ടൂറ് പോകുമ്പോൾ നമ്മൾ അതുവഴിയാണല്ലോ ടൂറ് പോകുന്നത് ആ ഹലോ ഹലോ ഹലോ കേക്കാമോ ഹലോ ഹലോ കേക്കമോ ആ ആ ആ എങ്ങനെ അവിടെ നെറ്റ് വർക്ക് ഇല്ലേ?
ആ ഇവിടെ നെറ്റ് വർക്ക് ഒക്കെ ഉണ്ട് ഇവിടെ മായപെയ്യുന്നുണ്ട്. അപ്പോ അതൊണ്ടാണോന്ന് അറിയില്ല വൈഫൈ ഓൺലൈ വൈഫൈ ഓഫാക്കി നെറ്റ് എടു
ആ ഓക്കെ ഓക്കെ മറ്റേ അവിടെ വേറെ എന്തൊക്കെയാണ് അവിടെ പലഹാരങ്ങള ഉള്ളത് തലശ്ശേരി കോഴിക്കോട്
ഇവിടെ കല്ലുമൊക്കായ പിന്നെന്ത ഇറച്ചിപ്പത്തില് പിന്നെന്താ ആ മുട്ടായിത്തെരുവ് കോഴിക്കോട് അത് കോഴിക്കോട് ടൗണില് തന്നെ അവിടെ ഒരു വല്യൊരു മുഠായിന്നല്ല ഒരു വല്യൊരു ഒരു ചന്തയാണ് പറയുന്ന മാതിരിയാണ് നിറയെ ഡ്രസ്സും പിന്നെ പലഹാരങ്ങളും എല്ലാ ഐറ്റംസും അതിന്റെറെ ഉള്ളിൽ കേറിയാലുണ്ടാവും. അതൊരു ഏ ഇത് വല്യൊരു തെരുവു തന്നെ അല്ലാതെ മാളും കാര്യങ്ങളും അല്ലല്ല ഉ പൊറ റോഡുമ്പോ തന്നെ നിറയെ കടകളും കാര്യ ഒരു ചന്തയൊക്കെ ഉണ്ടാവുല്ലെ ആ ചന്ത ഉണ്ടാവില്ലെ നിറയെ വില കുറവിനൊക്കെ ചെയ്യുന്ന അതുപോലത്തെ ഒരു ഒരു സ്ഥലം നറേ റോഡ് തന്നെയാണ് ന്ന് പോകുന്ന വയ്യാണ് വാഹനം പോകുന്ന വയ്യാണ് പക്ഷെ മെയിൻ റോഡും കാര്യങ്ങളും എല്ലാം റയെ കടകൾ പോരത്തും അഗത്തു ആയിട്ട് നിറച്ച് കടകളാണ് കച്ചവടം ചെയ്യുന്നത് പുറത്തു അ ത്തുആയിട്ട് കച്ചവടം ചെയ്യുന്നുന്നത് നറേ ഇഷ്ടംമാതിരി പൽപലാ അലുവകളൊക്കെ പലതരം അലുവകൾ കിട്ടും ആടെ ആ ഒരു ഏരിയേന്ന്
ഉം ഉം ഉം അലുവ തിന്നൻ എനിക്ക് കൊതി
അലുവ ആ ആ അവിടെ കോഴിക്കോട് ഭയങ്കര ടേസ്റ്റാന്ന് പറയും ഞാന് അലുവ എനിക്കത്ര ഇഷ്ട റ്റല്ലാത്തൊരു സാധനമാണ്
എനിക്കും അത്ര ഇഷ്ടമല്ല പക്ഷെ കേൾക്കുമ്പോ എനിക്ക് ഒരു കഷ്ണം തിന്നാൻ തോന്നും ആ
ആ ഇവ്ടെ മുട്ടായ്തെരുവിൽ വന്ന ഇങ്ങനെ തന്നെ നിറയ സാധനങ്ങൾ വെലകൊറവില് കിട്ടും ആഹ നല്ല വില കുറവിന് സാധനങ്ങൾ കിട്ടും ഡ്രസ് ആണെങ്കിലും ഒക്കെ നല്ല വിലകുറവിന് കിട്ടും പിന്നെ അവിടെ എന്താ ഏ ഭക്ഷ ഭക്ഷണൊക്കെ ഉച്ചകത്തെ ഭക്ഷണൊക്കെ ആയോ
ആ ഇവിടെ ഞാനല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നേ അമ്മയാ ഉണ്ടാക്കുന്നേ ആഹ് ചക്ക ഒക്കെ ഇട്ട് ചക്ക ഇട്ട് വേവിക്കാൻ പോകുന്നു
ഏ ചക്കക്കെണ്ടോ ആഹ് നിങ്ങ നിങ്ങൾക്ക് കുക്കിംഗ്‌ ഒന്നും അറിയില്ലേ
ആ കുക്കിങ്ങ് അറിയാം പക്ഷെ അമ്മയാണ് മെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്നെ
അതെയാ ആഹ്
എനിക്ക് കു ക്കിങ്ങല്ല എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സൗന്ദര്യ സംരക്ഷണം ആയുർവേദ ത്തിലൂടെ ചെയ്യാം അതൊക്കെയാണ് ഞാൻ ഇപ്പോ ചെയ്യാറ് ആ മറ്റേ എണ്ണ കാച്ചുന്നെയും മറ്റേ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ ആയുർവേദിക് ആയിട്ടുള്ളേ നാല്പാമരാതിന്ന പറഞ്ഞ തൈല
ആഹ് അറിയാ
അതൊക്കെഞാങ്ങനെ തേച്ച് നോക്കും എങ്ങനെ വ്യത്യാസംണ്ടോന്നൊക്കെ
ഏ ന്നിട്ട് തേച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസുണ്ടോ നാൽ നാൽപരാതി എണ്ണയോ ആ അതെയോ
ആ അതൊണ്ട് പിന്നെഞൻ വലതായിട്ട് ഉപയോഗിച്ച് എന്നാലും എങ്കിലും ഞാൻ ഒരു തുള്ളി എടുത്ത് ഇങ്ങനെ തേച്ച് വെക്കും കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ എന്നിട്ട് ഞാൻ കുളിക്കും പിന്നെ എന്തുവാ കൊടങ്ങലന്ന് പറഞ്ഞ ചെടി അറിയാമോ ആ പക്ഷെ അത് അതിന്റെ എല എടുത്ത അരച്ച് തേക്കയാണെങ്കി നമുക്ക് ഒരുപാട് ഉപയോഗൊണ്ട് ആ അത് മറ്റേ നമ്മുടെ പറമ്പിലൊക്കെ ക്കെ നിക്കുന്ന ഒരു ചെടിയാ നമ്മള് വേസ്റ്റ് ആക്കി കളയുന്ന സാനവാ പക്ഷെ അതിന്റെ നീരെടുത്ത് നമ്മള് എണ്ണയൊക്കെ ആക്കി ആ ക്കയർ നല്ല വിലയ്ക്കാണ് ആമസോണിലൊക്കെ വിക്കുന്നെ
അതെയോ ശരിരിക്കത് വേപ്പ് ആരി വേ
ആ അരിവേപ്പ് ആ ആ ആ അത് നല്ല സാധനമാണ് അത് നമ്മളുടെ ആ ആരോഗ്യ തംരക്ഷണം അത് അണുബാധ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ശരീരത്തിലെ ആ മുഖത്ത് തേക്കാം നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ചൊറി പ്പ ചൊറിയൊക്കെ ഉണ്ടേ അവിടത്തേക്കാം പിന്ന നമ്മുടെ തലയിൽ തേക്കാം എവിടെ വേണെങ്കില് നമുക്ക് ഈ ചൊറി ചൊറിയൊ തൊള്ളടത്ത് അത് ത് നമ്മുടെ പിഗ്മെന്റേഷൻ അതെല്ലാം മാറ്റാൻ വേണ്ടിത് ഉപയോഗിക്കാൻ പറ്റും
ത്രേം മിക്സിയിലൊന്ന് അരച്ചെടു
അത് മഞ്ഞളും ഈ തുളസിയിലയും കൂടെ പിന്നെ നമു ക്കലോവേര ഉണ്ടല്ലോ കറ്റാർവാഴ കറ്റാർ വഴയുടെ ജെല്ലും കഞ്ഞിവെള്ളവും കൂടെ തലൽ തേച്ച നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അത് നമുക്ക് നല്ലൊരു ഈർ ഇപ്പം തലേല് നിലനിർത്താനൊക്കെ സഹായിക്കും
ഏ
ആ
ഞാൻ പിന്നെ അങ്ങനത്തൊന്നും ഉപയോഗിക്കില്ലില്ല
ഇല്ലയോ അത
ഉം ഒന്നുംല്ല നിക്കെന്തോ പിന്ന ഞാന് മടിയാണ് ഒന്നാമത്
ആ അതെയോ
ജ്ജ് കൊണ്ട് നടക്കണ്ടേ എന്നുള്ളൊരു
ആ ഇതെല്ലാം പിന്നെ ഇത് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമേ ഇല്ല. ഇത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ട്ട് കൺസ്സ് സെന്റായിട്ട് ഒരു രണ്ട് മാസം, അല്ല ഒരു അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം നമ്മളിത് ചെയ്തെങ്കിലേ ഇതിന്റെ ഒരു ഫലം കിട്ടത്തൊള്ളു. പിന്നെ നല്ല ഫലം കിട്ടും. ഉം പിന്നെന്തോ ഉണ്ട്?
പിന്നെന്തൊക്കെയാ?
ആ
കുക്കിങ്ങൊന്നും അറീലലെ അപ്പൊ?
കുക്കിങ്ങറിയാം. ങേ ആരു ഇല്ലെങ്കി ഞാൻ ചെ ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ ആളുള്ളപ് അപ്പൊ നമ്മളിങ്ങനെ മെനക്കടണ്ടല്ലോ?
പണിയും കൊറഞ്ഞ് കിട്ടെല്ലോലെ?
ആഹ്. ഇതൊക്കെയാണ് ഇപ്പഴത്തെ എന്റെ ഒരു ഹോബി ഇതാ. ഇങ്ങനെ ഇത് ഇപ്പ അതിന്റെയൊക്കെ അരച്ച്. ആ പിന്നെന്തോ ഉണ്ട്?
പിന്നെ എന്ത് ഇങ്ങനെ പോവുന്നു.
ആ
പിന്നെ സിനിമയൊക്കെ മൊബൈൽ ടിവിലൊക്കെ കാണലായിരി
ടി വി ഇവിടെ ഇല്ല. ഫോണിൽ ഞാൻ കാണും. എനിക്ക് പഴയ സിനിമകൾ ഞാൻ എട് ത്ത് കാണുന്നതാണ് എന്റെ ഹോബി.
അതെയോ? സിനിമ ഞാൻ പിന്നെ അങ്ങനെ, ആ സിനിമ ഞാൻ അങ്ങനെ കാണലില്ല. പക്ഷെ എന്തെങ്കിലു ഒക്കെ ഒരു പരസ്യൊക്കെ ആയിട്ട് എന്തെങ്കിലും കണ്ടാല് ഇഷ്ടപ്പെട്ട് ട്ട് തോന്നിയ പിന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണും. ഞാന് ഹ് ഇപ്പോ ഇപ്പ മേരേഡേനു.
അ മാരീ
ആ മാരേഡാണ്.
പഠിച്ചെ എന്താ? ഡിഗ്രി കഴിഞ്ഞതാണോ?
ആ ഡിഗ്രി കഴിഞ്ഞതാ. പിന്നെ വേ എന്തൊക്കെയാണ്?
ഓ ഇവടെ സുഖവായിട്ടിരിക്ക്ന്ന്‌.
ഉം ഇവിടെപ്പം നല്ല മഴ പെയ്തോണ്ടിരിക്ക്ന്ന്ണ്ട്. ഇത്ര നേരം വെയിലറ്ച്ചപ്പോ ഇന്ന് ഫുള്ളും ഇന്ന് വെയിലായാ മതിയായിരുന്നൂന്ന് ആഗ്രഹി താ അപ്പ ദാ മഴയാണ്. ഉം മഴ പെയ്താ പിന്നെ പൊറത്ത് പോവാനൊരു മടിയാ ഉം അയ് തന്നെ ഒതുങ്ങി കൂടാൻ തോന്നും
ആഹ പിന്നെന്തണ്ട് അവിടെ
പിന്നെ എന്താണ് ഇങ്ങെ പോലെ പണിയൊക്കെ കഴിഞ്ഞാല് ഉച്ചക്കക്ക രാത്രി ഉച്ചക്കൊക്കെ ഒപ്പരം ഉണ്ടാക്കി വെക്കരാ
അല്ല ഇത് തന്നെ ഇപ്പൊ ഉണ്ടാക്കുന്ന തന്നെ രാത്
ആഹ അതന്നെ ത് ബറ സ്ഷില ചപ്പാത്തി അങ്ങനെയ ഒന്ന ഉണ്ടാക്കൂല ആ വൈകിട്ട ഇണ്ടാക്കുവോ
പിന്നെ അവിടെ എന്ത ഒപ്പനയൊക്കെ കളിക്കോ
ഇല്ല ഇല്ല
ഇല്ലെ
ഹഹ
അല്ല നിങ്ങള്ൾ മുസ്ലീങ്ങളൾ ഞാ വിചാരിച്ച് ഒപ്പെന യക്കെ കളിക്കുവാ യിരിക്കും
ഏ ഇല്ല ഇല്ല പിന്നെ നിങ്ങള് വേറെടാണ്
അല്ലല്ലല്ല
ആ പഠിക്കുന്നും
ആ കുട്ടികളുണ്ടോ ആഹ പിന്നെ എന്തൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു
പിന്നെ നഞ വള
ആ ശരി ശരി
ആഹ ശരി